ഹലോ ആ ക്ളിയറാവില്ലേ?
ആഹ ക്ലിയർ ആണ്.
ആഹ പിന്നെ ചായ കുടിച്ചോ?
ആഹ ചായൊക്കെ കുടച്ച് കഴിഞ്ഞി അവിടെ.
രാവിലത്തെ കൂടി രണ്ടാവുള്ളൂ പിന്നെ ഉച്ചക്കാ.
എല്ലാ പിന്നെ പത്തണിക്ക് ഒന്ന് കുടുക്കും. അ ആ് അവിടെ അങ്ങനെ പത്തണിക്ക് ഉണ്ടോ?
തന്നെ ആ രാവിലെ കുടിച്ച രാവിലെ നേരത്തെ കുടിക്കൂം. പിന്നെ വിശക്കുവല്ലോ കൊറച്ച് കഴിയുമ്പോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ എടുത്ത് കുടിക്കൂം. രാവിലത്തെ ഉണ്ടെങ്കിലും അങ്ങനെ കുടിക്കൂ. അല്ലെങ്കില് വേറെ എന്തൊക്കെ ആക്കി. കുടിക്കും.
ആഹ്
പിന്നെ പിന്നെ കഴിഞ്ഞിട്ട് ബാക്കി പണിയക്കെ ല്ലാ ഇപ്പൊ വെയിൽ അർച്ചോണ്ട് ക്ക്ണ്ട് ഒരു സമാധാനം ഇണ്ട്. വെളിച്ചൊക്കെ കണ്ടിട്ട്. അത് ഇവിടെ പണിക്കര് ഇണ്ടേഇനി ഇത്രയും ദിവസം. വീട്ടില് ടൈൽസ് ഇട്ണ്ട്.
ആഹ്
ആഹ് അപ്പൊ അയി ആഹ് ന്ന് പ്പോ ഓര് ലീവ് ആക്കി പണിക്കിയാര്.
മഴ വിചാരിച്ചിട്ടോ?
അല്ല ഓല്ക്ക് എന്തോ എന്തോ വേറെന്തോ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞു ഓര് ഇന്ന് ലീവാക്കി.
ആഹ്
അങ്ങന പ്പോ അതുകൊണ്ട് എല്ലാ പണികളും അങ്ങോട്ട് കൃത്യായിട്ട് ചെയ്യാൻ കഴയില്ല. പിന്നെ നലം ആണ് ഇടണത്. നമ്മൾ പ്പോ മോള് മോളേക് എടുത്തിട്ട് സാധനൊക്കെ
ആഹ്
അപ്പ അങ്ങനോക്കൊ ആയിട്ട് ആ ഒരു.
ബുദ്ധിമുട്ടായിക്ക
ബുദ്ധിമുട്ട് അഹ് അഹ് അതോണ്ട്. ക്കൊര് ബുദ്ധിമുട്ടാണ് ഒക്കെ കൃത്യായിട്ട് നമക്ക് എല്ലാ പണിയും ചെയ്യാൻ കിയില്ല. വൃത്തിയാക്കിയിട്ട്.
ആഹ്
ഒരു അടുക്കളന്റെ അടുക്കള വർക്കേരിയൊക്കെ ചുമരൊക്കെ ഇടാണ്ട്. അപ്പൊ അടുക്കളയിലേക്കൊ. ഒക്കെ മാറ്റിയിട്ട് ഒക്കെ ഒരു സ്ഥലത്ത് ഒതുക്കി കൂട്ടിയതാ. പ്പൊ
ആഹ് ഭയങ്കര കതികെടാക്കാരം. മഴയ് ആകുമ്പോം സാധനന്നും ഒരു വെച്ചോടത്തും കാണൂല്ല.
ആഹ് അതാണ് അത് പ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ ഞമ്മക്ക്.
ആഹ്
ഇന്നാ ഇനിപ്പ എന്നാ കയ്യാന്നറീല പണി എടുക്കണമായിരില്ല പണിക്കാർ വേഗം കറക്റ്റ് വന്നാ കൊഴപ്പല്ല അവര് വരാത്തത് കൊണ്ടുള്ള പ്രശ്നാണ്
ആഹ് കയ്യാനയിക്ക്ണോ അതോ തോടങ്ങിട്ടൊള്ളൂ
അല്ലാ ഏഹ് ഏഴ് എട്ട് സ്ത്തെ പണി എടുത്ത് പിന്നെ നലൊക്കെ ഇടല് ഏകദേശം കഴിഞ്ഞിക്ക്ണ് ഇഞ്ഞ് സ്കേട്ടിങ്ങ് വെക്കാണ്ട് സൈഡേ
ആഹ്
അവെക്കാണ്ട് ഉം പിന്നെ അയിന്റെ പുറമെ ഏഹ് ഇതുണ്ട് വർക്കേരിയന്റെ ചോമരൊക്കെ ചെയ്യാണ്ട്
ആഹ്
വീട്ടില് ടൈൽസ്ന്റെ പണിയൊക്കെ കഴിഞ്ഞ്ണോ
ഓഹ് കഴിഞ്ഞതാ
ഉം എന്താ കളറ്
വൈറ്റാ അന്ന് ട്രെൻഡിങ് ഇതൊക്കെനി അല്ല അന്നത്തെ കാലത്ത് ത്ത് ഇതേയിനി അറിയ
അല്ല അത് ഇപ്പോഴും ഞാനെടുത്തത് വൈറ്റ് ന്നേണ് ഇപ്പൊ കുടുങ്ങി കുത്തിരിക്കയാ എടുത്തിട്ട് എടുത്ത് കഴിഞ്ഞപ്പാ എല്ലാരും പറഞ്ഞത് മുടിയൊക്കെണ്ടായ വേഗം എടുത്ത് കാണി
ഒക്കണ്ടാവൂല അതൊക്ക വേ അറിയും
ആഹ് അടിച്ചു വാരിയോണ്ട് നടക്കണംന്ന്
ആഹ് പക്കാ പ്യുവർ വൈറ്റാ
ആഹ്
ആഹ്
പക്ക അയില് ചെറിയ ചെറിയൊരു ബ്ലാക്ക് ലൈനുള്ള
ആഹ് ഞങ്ങൾത് ഞങ്ങളിത് മേലെ പക്കാ പ്യുവർ വൈറ്റാണ് അവിടെ വേം ചളി ആയാലും മറ്റേ മുടി കൊയിഞ്ഞാടിലൊക്കെ വേ അറീം
ആഹ്
താഴത്ത് നല്ല പ്യൂർ വൈറ്റല്ല ക്ഷെ ന്നാലൊരു മങ്ങിച്ച കളർള്ളതാണ പ്പോ മുടി വീണാൽ അങ്ങനെയൊക്കെ വേ താവുള്ളൂ ചളി മയരുമ്പോ ഭയങ്കര സീനേക്കാരം
ആഹ്‌
കാരണം ആ മിറ്റത്ത്ന്ന് ചവിട്ടി അവ്ത്ത്ക്ക് കേറുമ്പോ ആ ച ചെസ് സ്റ്റെപ്പുമ്മല്
ആഹ്‌ ആഹ് സ്റ്റെപ്പ്മല് ആഹ് ‌ഒക്കെ ബുദ്ധിമുട്ടന്നാണെനിപ്പത് ഇത് ഈ ഇ ഇടുമ്പാരവും പറഞ്ഞില്ല കസേര വലിച്ച അങ്ങനെ വര വീണാ ആ പ്രശ്നണ്ടോ
ഇല്ല ചെലതിമല് ഒരതാണെങ്കിലുള്ളൂ
ആഹ് ആഹ്‌
ഒരൊച്ചണ്ടാവല്ലോ ഒരരുതെണെ
ആഹ് ആഹ് ആഹ് അതേ വര വീഴുള്ളൂലേ ആഹ് അത് ശ്രദ്ധിച്ചാ മതിലേ
ആഹ്‌
മോൾള് ചെറിയൊരു നല്ല വൈറ്റല്ല ഒരു ക്രീം കളർ വോണത്തിന്റെ അയിന്റൊരു ലൈറ്റ് വേറൊരു സംഭവ പറഞ്ഞരാൻ കയ്യാത്തൊരു കളറാ ക്ഷെ ലൈറ്റന്നാണ്
ആഹ്‌
എന്നാലും ഉം പിന്നെ ഇതിന്റെത്ര ബുദ്ധിമുട്ടില്ല ഇതിപ്പ പിന്നെ ഇട്ട് കയിഞ്ഞ് പണി തീർന്നില്ല അപ്പം തന്നെ എല്ലാരും ങ്ങനെ പറഞ്ഞപ്പൊ ഇൻക്കാകെ ടെൻഷനായി
ഉഹ് ‌ ഏഹ്‌
ഇനിപ്പോ എന്ത് നോക്കിയിട്ട് കാര്യല്ല ഇനിമ്മള് വൃത്തിയായി കൊണ്ടട്ക്ക
അതത്രേയുള്ളൂ
പക്ഷെ വേറെ കാര്യാട്ടോ റൂമൊക്കെ നല്ല വെളിച്ചാ
ആ ഒരു കാണാ ജി പ് ചൊർക്കതാ ള്ളത് കാരണം വേന്തെേലൊക്കെ ആയ നമക്ക് വേ അറിയാനൊക്കെ പറ്റും
ആഹ് ആണ്ട്
ആഹ്‌ ഈ ചെല ടൈൽസ്മല് വെള്ളായാലും ശരിക്കറിയാനൊന്നും പറ്റൂല
വെള്ളമേൽ കാണൂലേ
ആ വെള്ളമല് വെള്ളയാലും നമുക്കൊരുതറിയാൻ പറ്റും
ആഹ്‌ ദൂരെനേ കാണലേ വെള്ളാ യിനോ ന്ന്ള്ളെ
ആഹ്‌
എനിപ്പം എന്തായാലും ഇതിനീ കൊണ്ടു നടന്നേ പറ്റൂ
റോഡിന്റെ വക്കത്താണോ വീട്ര്നേ
അല്ലല്ല റോഡിന്റെ വക്കത്തല്ല
അതോണ്ട് കൊറച്ചൂടെ സുഖണ്ട്
അതാവുമ്പോ പൊടിയും കൂടി പറേണ്ടാവല്ലലേ
ആഹ് ഉള്ളിലൊക്കെ അതെന്നാവും പറയാൻണ്ടോ
ഏഹ് പക്ഷെ താഴെ ഡ്രൈവിങ് പഠിപ്പിക്കുന്ന സ്ഥലണ്ട് ഞങ്ങള് ഇങ്ങോട്ടേക്കങ്ങനെ എത്തൂല മരങ്ങൾള്ളൈനോട് അതിന്റെ നേരെ മുന്നിലുള്ള വീട്ടാർക്ക് ഞങ്ങൾങ്ങനെര് ലൈൻല് വീടാ അപ്പൊ മുന്നിലുള്ള അവർ ഒറ്റക്കുള്ള വീട്ടാർക്ക് ഒരു ഇങ്ങനെ പറയും മോൾള് ചോപ്പ് കളർണ്ടാവും മോൾള് അടിച്ചാരി തൊടച്ചാല്
ആഹ് ആ പൊടിങ്ങനെ പാറീട്ടേ
ആഹ് പൊടി പാറീട്ട് അയിന്നൊക്കെ കഴിച്ചു ഇനിന്നിപ്പ നോക്കണ്ട ഇനിയിപ്പ ഇങ്ങനെ ചൂലും മോപ്പും ആയിട്ട് നടക്ക
ആഹ് അയ് ഫസ് കൊറച്ചൊക്കെ നമുക്കൊര് എണങ്ങേറൊണ്ടാവും പിന്നെ ഇങ്ങനെ ശീലായ്ക്കോളു
ഫസ്റ്റ് പിന്നെ
ആഹ് ഫസ്റ്റില് അമക്ക് ആ ഇട്ട ടെൻഷനും ആഹ് ഇട്ടതൊക്കെ ആവുമ്പളേ
അള്ള ഞാൻ രണ്ടൂസം എനിക്ക് കെടന്നൊറങ്ങീട്ട് എനിക്ക് ലെവലായില്ലേനി പഠച്ചോനെ ഞാനിതെട് ത്തല്ലോനാലോയിച്ചിട്ട് അവടെത്ര വേറെ വേറെ കളറിണ്ടായ്നി പിന്നിട്ട് പകുതി എത്തിയപ്പ എനിക്ക് ആകെ ടെൻഷൻ ആയി എല്ലാരും ഇങ്ങനെ പറയും ചെയ്യും നിങ്ങളെന്തിനാ വയിറ്റെടുത്തെ അപ്പൊ പിന്നെ ഇപ്പ ഞാന്റെ മനസ് മനസ്സിനിങ്ങനെ തൃപ്തിപ്പെടുത്ത കാരണം ഇനി ഞാൻ അങ്ങനെ നടക്കാം ചൂലും മോപ്പുവായിട്ട് നടക്ക ക്കാ വിയാരിച്ചിട്ട് അള്ള ആഹ് പിന്നെ വൃത്തിയാണ് ട്ടോ ഏഹ്
എങ്ങനെ
വൃത്തിയാണ് വെള്ള
ആഹ് ആവൊരു കാണുമ്പൊരു ചെറുക്കും പൗസൊക്കെ തോന്ന അവരിത് കാണും നമക്ക് സമാധാനം കിട്ട്
അയ്ശെരിയാ പിന്നെ സ്റ്റെപ്പിനൊക്കെ ഗ്രാനൈറ്റാ പിന്നെ വെള്ള ഒഴിച്ചാണ്ടു പൊയ്കോളുല്ലൊ ചളി
ആഹ്
ബ്ലാക്ക് ആണ്
ആഹ്
ഇജ്ജന്തെ ചോയിച്ചേനുള്ളൂടി
അല്ല പണിയൊക്കെ കഴിഞ് ഇരിക്കാന്
ഇല്ലത് അത് ഞാൻ പറഞ്ഞില്ലെ അടിച്ചാരി തൊടക്കാനൊന്നും കഴിയൂല അങ്ങനത്തെ പണികളൊന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും വൃത്തിയാക്കാനില്ല ഒതുക്കാനില്ല ഒന്നൂല്ല ഇനിയിപ്പം പിന്നെ തിരുമ്പാണ്ട് കൊറച്ച് മെഷീനിൽ ഇടാനേള്ളു മെഷീനിൽ ഇടാൻ പറ്റാത്ത്ണ്ട് അതൊക്കെ കല്ല്മെ തന്നെ പോണം
എല്ലാ മേല അടിയില അപ്പഴാണ് ടൈൽസ് ഇട്ടത് അടിച്ചി
അല്ലല്ല ത് മോള്ൾ എന്നോട്ട്ക്കണ് താഴെ ഞങ്ങക്ക് കാവിയേനി അപ്പ ഞാൻ വിചാരി ച്ച് ആദ്യം അപ്പം ആദ്യൊരു പൈസിങ്ങനെ നമ്മളിങ്ങനെ പൈസ ഇങ്ങനെ സെറ്റ് ആക്കി വരാണല്ലോ ചെയ്യാ എന്തിനും അപ്പൊ ആദ്യത്തെ പൈസ സെറ്റായപ്പ ഞാൻ വിചാരിച്ചു മോള്ള് ഇട്ടാളാണ്
ആഹ് മോളിലപ്പ കാവിയൊന്നും ഇണ്ടാവില്ലേക്കാരല്ലേ
ഒന്നു ഇല്ല്യേനി ആഹ് പിന്നെ അതും അല്ല നമ്മള് താഴെ ഇട്ടാ പിന്നെ ഓരിലേല്ലെ കൊണ്ടോവ ടൈലൊക്കെ
ആഹ്
മോളിലേക്ക് ഇടാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം മോളിലിട എന്നിട്ട താഴിടാന്ന്
അതൊരു കന്നക്ക്ന്ന് നല്ലതാ മോളിലാദ്യം നന്നാക്കി ഇടാ പിന്നെ അടിയില് എന്ത് പ്രശ്നം പറ്റിയാലും കൊഴപ്പില്ലേയിന്നല്ലോ
മോളില് പോയി കെടക്കാം ബുദ്ധിമുട്ടില്ല
ആഹ് അവടെ റൂമൊ
ഓ മോളില് മൂന്ന് ബെഡ്റൂമൊണ്ട് മോള്ല് താഴെ രണ്ട് ബെഡ്റൂമിം മോള്ല് മൂന്നെണ്ണത്തിന്റെ ആവശ്യ ഇല്ലേയ്നി രണ്ടെണ്ണത്തിന് ആവശ്യുള്ളേനി പിന്നെ എവിടത്തെ ഇക്കകകത പണി അപ്പൊ ഓപ്പൺടെർസ് ആയി ചെട് കണ്ട അയ് ഇങ്ങനെ പിന്നെ മഴ പെയ്ത് വെള്ളം മറ്റേ വാതില്ന്റെ ഉൾക്കൂടെ ഇങ്ങൊട്ട് ഒലിക്കു അങ്ങനെയാന്നറഞ്ഞിട്ട് പറഞ്ഞിട്ട്
റോമാക്ക ആഹ് ആ ഇപ്പ നമ്മക്ക് ഹൌസ് കുറച്ച് കഴുമ്പൊക്കേ ആവശ്യം വരുന്നോള്ളൂ
ആഹ് അവും പറഞ്ഞക്കാണ്ട് അത അങ്ങടെ വാർത്
ആഹ് ഏ പിന്നെ കുറച്ച കഴിയുമ്പല്ലേക്കാരം നമ്മുക്ക് അത് വാണോ ഇത് വാണോ പറയൂ
ആഹ് അപ്പൊ പിന്ന ഇ ടെൻഷൻ ഇല്ല
ആ അതണ്ട് കഴിഞ്ഞ്
അത് കഴിഞ്ഞ് മോളത്തെ എല്ലാ പണിയും കഴിഞ്ഞഞ് ബാത്റൂമിന്റെ എല്ലം കഴിഞ് താഴെയ ബാത്റൂമും ഒക്കെ കഴിഞ്ഞന് ഇത് മാത്രമേ ഉള്ളൂ ഇനി നിലം ഇടാനുകുണ്ടേനി
അഹ്
ആപ്പന്നി അല്ഹംദുല്ല റാഹത്തായി
അതും കയ്ഞ്ഞ് ഇനി എന്തേ പണിഎന്തേങ്കി എട്ക്കുണ്ടോ വേറെന്തേലൊക്കെ
ഇല്ല്യ ഇതിലന്നെ ഇപ്പൊ കൊറച്ച് പൈസ കടാവു
ആഹ്
ഇന്നിപ്പോ അങ്ങനത്തെ പണികളൊന്നും ചെയ്യാനില്ല ഇന്നിപ്പോ ചെയ്യാള്ളത് ചെറിയ കബോഡിന്റെ അങ്ങനത്തൊക്കെ പണികളേള്ളൂ
ആഹ്
ആക്കെനി കല്യാണക്കെ ആട്ടെ മോളെ
ഇൻഷാള്ളാ നോ
ഇല്ലില്ല്യ പഠിക്കട്ടെ ഡിഗ്രിക്ക് പറഞ്ഞേ ക്കെണ്ടാവൂല്ല ഓള് ഇത് പ പിന്നെ പൈസലാവേണെലുട്ടൊ പ്ലസ് ടു ലെ മാർക്കിൻ്റെ ഒന്നും എനിക്കറീല്ല ഞാൻ പറയാ ഓപ്റ്റോമെട്രി ചെയ്യാനാണോക്ക് താല്പര്യോ
ആഹ്
അപ്പം
താല്പര്യള്ളേന് പൊയ്ക്കോട്ടാ പിന്നെ ഇൻട്രസ്റ്റോടൂടി പഠിക്കും ചെയ്യും ജോലി ചെയ്യാന് ഇഷ്ടയിക്കോളും
ആഹ് ഓക്ക് അതാ താല്പര്യം ഓക്ക് ലേബ് ഡയാലിസ് അങ്ങനത്തൊന്നും ഇഷ്ടല്ല്യ അതൊരു പേടിയാ
ആഹ്
അപ്പൊ ഇതിന് പോവണംന്നൊക്കെയാണോളെ താല്പര്യം അപ്പൊ താല്പര്യത്തിനൊത്താവട്ടെയാച്ച്
ആഹ് അതങ്ങനായിക്കോട്ടെ മറ്റേന്താച്ചാല് ആരെ ഇഷ്ടത്തിന് പോയിക്കാണ്ട് പഠിച്ചും ചെയ്ത് ജോലിക്കും പോയി അമുക്കൊരു താല്പര്യോണ്ടാവൂല്ല പ്രശ്നം പറ്റിയ ഓലെങ്ങനെ പറയും ചെയ്യും മറ്റേത് അറിയുമ്പോം ഓലിഷ്ടത്തിന് പഠിച്ചു ഒന്തേ ആയോ ഓല ആയി എതി
ആഹ് അതന്നേണ് ഓള് പറയും ന്നെ അതിനെ ചേർത്തിയാ മതി ട്ടോ ഉമ്മാന്ന് പറയും ചേർത്ത് അപ്പ ഞാനും വിചാരിക്കിനിയ ഓളത് പഠിക്കട്ടെേന്ന്
ആഹ്
മറ്റയാളെ പിന്നെ ഇവളെ പഠിപ്പിക്കുമ്പത്തേ മറ്റേയാളും ആയി
ആഹ് പട് ആഹ് ആഹ്
ആണ് അല്ലല്ല ഒരു മോനാ ചെറ്ത് മോനോ ഓൻ പള്ളിയിലാ
ആഹ് പോലെ
ആഹ് ഓനവിടെ നിന്ന് പഠിക്കാ താവാൻ വേണ്ടീട്ട്
ആഹ്
നിന്ന് പഠിക്ക്യാ ഉ ന്നാ ശെരിന്നാല് ആഹ്